ഹലോ ഹലോ കേക്ക് ന്നുണ്ടോ ആഹ് കേക്കുന്നുണ്ട് ആഹ് ഉണ്ട്. ആഹ് കടക്കാറായോ?
ഓഹ് കടക്കാനൊക്കയ്ക്ക്ണ് കുട്ട്യെളൊക്കൊന്ന് ഒര് തല ഒർങ്ങിട്ടൊള്ളൂ.
ആഹ് ഉവ്വ പിന്നെ ഇന്ന് മഴയൊ
അപ്പോ ആഹ് ഉണ്ടെയ്നി മഴ ണ്ടേനി ചെറർതായിട്ടൊക്കൊന്ന് രാവിലൊന്ന് പെയ്തു പിന്നെ ഉച്ചന്റെഷം വെയ്ലേനി. മഗ്റിബിനൊന്നു മഴ പാറ്റിപ്പോയി.
ആഹ് ഉവ്വ ഉവ്വ.
ഭക്ഷണം കഴിച്ച് കട്ന്നോ?
കെടന്നില്ല ഇന്ന് ഫുട്ബോൾ കളിയല്ലേ അതൊന്ന് കണ്ടെക്കാന്നൊക്കൊർത്തിരിക്കാ.
ഓഹ് ഇന്ന് കളില കളിക്ക കാണാനൊക്കെർങ്ങ്ണ്ടോ ഇന്നേതാ?
ഇന്ന് പോർച്ചുഗല്.
പിന്നെ
പോർച്ചുഗലും അയ്യോ ആ തെ അതും ഞാൻ നോക്കില്ലാട്ടോ പോർച്ചുഗലിന്റെ ഇതാഞാന് ആഹ് അതെന്നെ.
ആഹ് കളി കളിപ്രേമ്യ കാണോ?
ആഹ് അറിയാം. ആരാന്നൊക്കെ ആഹ് ആഹ് ഇയാളോ?
ഇല്ലല്ല
ഇയാള് ഫുട് ആഹ് ഇല്ലേ ഉം ഉം ഉം പിന്നെ ഇന്നെനെക്കെയിര്ന്നു പ്രോഗ്രാം? ആഹ് പോർച്ചുഗല്.
ഉം ഉം ഉം ബസ് മെസ്സി ബ്രസീലും റൊണാൾഡ്യൊന്നല്ല.
ആഹ് അല്ലേ ആണോ ഉം പിന്നെ അവടെ സെൻസസൊക്കെട്ക്കാൻ ആള് വന്നോ? ആഹ് ഇല്ല ആ ആ ആ ഞങ്ങക്ക് നാളെ വരും ഇപ്പ എല്ലാരും വീട്ടില് ആ വി ഇപ്പ എല്ലാരും ഫോണിൽ കൂടിക്കെ ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് ഈതവണ അങ്ങനെ ചെയ്യാൻ പറ്റില്ലാരുന്നേ അപ്പൊ നാളെ വരുന്നൊക്കെ പറഞ്ഞ ഉം
ഇപ്പൊ പി എം എ വൈന്റെ വീടൊക്കെ വന്നണല്ലോ പാസ്സയിക്കണല്ലോ ഇങ്ങള വാത്തൊക്കെ റെഡി പാസായിക്കണോ
ഇന്ന് മഴയൊക്കെ ഇണ്ടായിരുന്നോ
ആ ഉണ്ടായിരുന്നേ ചെറുതായിട്ടൊക്കെ ഒന്ന് വയ്തോ പോയി
ആ ആഹ് ആഹ്
മക്കളൊക്കെ കളിയണോ
ഇല്ല ഇല്ല അവൻ ഉറങ്ങിയന്ന് തോന്നാണ് അപ്പറേ ടി വി കണ്ടുകോണ്ടൊക്കെ ഇരിക്കായിരുന്നു പാട്ട് വെച്ചിട്ടുണ്ട് അവന് അങ്ങനെ അവൻ ഞ അല്ലല്ല അവനിപ്പ ഞങ്ങളിത് ഓ പന്ത്രണ്ട് മണിക്കാണല്ലോ കളി അപ്പൊ വെയിറ്റ് ചെയ്തിരിക്ക അപ്പ അയിന്റെ ഇടയ്ക്ക് കൊച്ചു വന്ന് പാട്ട് വെച്ചേക്കോ അവന്റെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ വെച്ചോണ്ടിരിക്കുവ
മം മ്മ് ഓലന്നും കടന്നറങ്ങൂലന്നാ ഇങ്ങള് രണ്ടാള് കാണാ നിക്കാണല്ലോ എന്നല്ല കരു
യാ ആ അതെ അതെ അവന് ഇനി ച് കടത്തി ഉറക്കണം നാളെ ഇനിയിപ്പ ക്ലാസ്സി പോണ്ടേ
ആ് രാവിലെ ഏഹ് കളി കണ്ട നേരം വയ്ക്യോ
ഇല്ല ചെറിയ ജലദോഷക്കെ ഉണ്ടായിരുന്നേ അപ്പൊ പിന്നെ വിടണ്ടന്ന് വെച്ചു ല്ല ആ കാണിച്ചു കാണിച്ചു മരുന്നൊക്കെ മേടിച്ചു ഇനിയിപ്പോ നാളെത്തൊട്ട കുഴപ്പൊന്നുമില്ലെന്ന് പറഞ്ഞു സ്റ്റാറ്റിങ് ആയത് കൊണ്ടേ നമ്മള് വെചോണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ പാടാലോന്ന് കരുതി കൊണ്ട കാണിച്ചു അരുന്ന് മേടിച്ചു കൊടുത്തു
ഉ ഇപ്പൊ കാണിച്ചില്ലെങ്കിലും മേലുവേദനയൊക്കെയാണല്ലോ കുട്ടികാക്ക് പനി വരുന്നത്
അതെ
ന്ന് റെസ്റ്റ് കൊടുത്താളണ്ടേ ഒരീസക്കോ ഒക്കെ റസ്റ്റ് കൊടുത്തില്ലെങ്കിലെ കുട്ടള് പോയി കളിച്ച ച്ച് കൂടു
അതെ അതെ പിന്നെ ഇനി എപ്പഴാ കിടക്കണേ പന്ത്രണ്ടായി
ആഹാ ആ കടക്കാനയിക്കണ്
അവിടെ പിള്ളര് സ്കൂളിലൊക്കെ
ആ പോണുണ്ട് വല്യോള് ആറിലുണ്ട് ഒരാള് നാലിലുണ്ട് ഒരാള് മൂന്നിലുണ്ട്
ആ വ്വ് വ്വ് വ്വാ
ഉം ആഹ കൊഴപ്പില്ലാതെ പോണ് ഇപ്പ മദ്രസ് രാത് അത്ര ആയതുകൊണ്ടേ പഠിക്കാനൻല്ലേ ഇതില്ല കിട്ടിയിട്ടില്ല ചെയ്താുള്ളൊക്കെ എന്താണ്ട് ചെയ്തു അവിടെ കുട്ടികള അങ്ങനെ
ഇവിടെ ഒരാള് നാലര വയസ്സ് യു കെ ജിയില്
ഉം ഉ ഉ ഉ മറ്റേ ശ്രദ്ധിക്കുവോ പഠിക്കാനൊക്കെ
എന്റെ പൊന്നെ കൊറെ പഠിപ്പിച്ചങ്ങോട് വിീടും അവൻ ആഹ് ഞങ്ങള് പഠിച്ചിട്ട് വേണം അവനെ പഠിപ്പിക്കാൻ അങ്ങനത്തെ ഇതാ ഇപ്പ ആ മടിയൊക്കെുണ്ട് പിന്നെ മറവിയുംുണ്ട് മറന്നു പോകൂലോ
ആ ആ ആ ആ
ആഹ്
സ്കൂളിലൊക്കെ അങ്ങനെ ഏതിനും വായിക്കണക്കെല്ലേ
ആഹ് അത്യാവശ്യൊക്കെ ഇവിടന്ന് പഠിച്ചുകൊണ്ടൊക്കെ പോകുമ്പ പക്ഷേ അവിടെ ചെല്ലുമ്പൊ എഴുത
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് ആഹ് പിന്നെ
ഭാഷണക്കെ
ഇന്ന് ഞാൻ ശാമം കഴിച്ചുട്ടോ ലൈറ്റ് ആയിട്ട് ഇവര് ചപ്പാത്തിയൊക്കെ കഴിക്കും
കുഞ്ഞൻ ആഹ കുഞ്ഞൻ ചോറുണ്ട് ആഹ് ചോറ് കയ്ച്ചു ചോറ് ആഹ് അപ്പ നിന്നട്ടാ അപ്പ അപ്പം പിന്നെ
ഒന്നുല്ലാ
ആഹ് ഞാൻ മറന്ന് പോയി
അപ്പൊ രാവിലെ അപ്പ
ഏ അതെ അതെ അയിന്റെ രണ്ടെണ്ണം ഇരിപ്പുണ്ടായിരുന്നു അതിക്കൊട്ട്
ആഹ് ആഹ് ആഹ്
ഉം പിന്നെ എന്താ
ഉഴുന്ന് ദോശയാണൊഴിച്ചെ
അതുതന്നെ അത് തന്നെ അങ്ങനത്തെ ദോശ
ഉം അതിന് മാവിടുത്ത വച്ചാ വൈകുന്നേരം ഉണ്ടാക്കി കൊടുത്താൽ മതി
ആഹ് പെട്ടെന്ന് ആഹ് ചൂടോടെ കഴിക്കാ നല്ലത്
ഉം ഉം
ഉം പിന്നെ ഞാൻ അവരങ്ങെ പനിയായോണ്ട് ഞാൻ പിന്നെ കൂടുതൽ കഞ്ഞിയായിട്ടൊക്കെ കൊടുത്തേക്കാന്നൊക്കെ ഓ കായിരുന്നു പിന്നെ അത്ച്ചിരി ഉണ്ടാക്കി വന്നപ്പോഴേക്കും ആഹ് എന്നിട്ട് പിന്നെ അവന് ചോറിനോടൊന്നും വലിയ താല്പര്യം ഇല്ല
അത് ഇപ്പൊ ജലദോഷം പുടിച്ചതല്ലേ എന്ന് ഇതാക്ക ഗതിയുടെ അമ്പാടുണ്ടോ ഞമ്മളിപ്പോ കോണില്ലല്ലോ
ആഹ
ജലദോഷം പുടിച്ചച്ച് ഒരുരിതൊയ പിന്നേ കഞ്ഞി തന്നെ കൊടുക്ക കഞ്ഞി അങ്ങനെ കൊടുക്കും ഒരു ദിവസം മുഴുവം കൊടുക്കും പിന്നെ പിറ്റേന്നൊക്കെ സാധാ നിന്നാണ മാതിരിയാടുത്ത് കൊടുക്കും ചെയ്യും
ആഹ് അതെ അതെ പിന്നെ കൃഷികളായിട്ടൊന്നുമല്ല അവിടെ ചെടി ചെടികളൊക്കെ ഉണ്ടോ
ചെടിയൊന്നുല്ല റോസാ ചെടി അങ്ങനെ കൊടന്ന വെച്ച പക്ഷേക്കെ ഇപ്പം ഒറ്റയില്ല അതങ്ങനെ പോയി
ആഹ് അവിടെ നാട്ടുപ്രദേശം ആണോ?
ആഹ അത് അതെ നാട്ടിൻ പ്രദേശമാണ് പാടത്തിന്റെ വക്കത്തൊക്കെയാണ് വീട്. അങ്ങനെ വെള്ളല്ല ഏരിയാണ്.
അതാണ് നല്ല സീന ആവു- പിന്നെ ടൂറൊക്കെ പോവാറുണ്ടോ ആണോ-
ടൂർ എപ്പളെങ്കിലും എല്ലാവരും പാടെ-
ആഹ് ആഹ് ആഹ് ഞായറാഴ്ചക്കൊകെ പുറത്തു പോവുല്ലേ?
ഇല്ലേ.
ആഹ
എവിടക്കേലും പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും പാടൊന്നും പോകുന്നല്ലാ മതി അമ്മായിയോടൊപ്പം-
ആഹ് ആഹ് ആഹ് അവിടെ അടുത്ത് വീടുകളൊക്കെ ഉണ്ടോ?
ആഹ് അടുത്ത് വീട് ഒക്കെയുണ്ട്.
ഉം ഉം
ഉള്ളേരിയിൽ ആയാലും ഞങ്ങളുടെ അങ്ങാടി തന്നെയാണ്.
ആണല്ലേ.
ഉം ഉം.
മെയിൻറോഡ് തന്നെയാണ് മെയിൻ റോഡ്.
ആ മെയിൻ റോഡ് തന്നെയാണ് ഉള്ളിക്കാണ്ട് നല്ല നല്ല റോഡാണ്.
ആഹ് ആഹ് ആഹ്...
കടകളും ഹോട്ടലും മറ്റേ കസ്- ല്ലാ ഉണ്ട് ചെറിയൊരു അങ്ങാടി.
ആഹ് ആഹ് ആഹ് ഉവാ ഉവാ. പിന്നെ അല്ല മെയിൻറോഡ് തന്നെയാ- മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ ആ ബസ്സോടും പക്ഷെ തൊട്ട് ഇച്ചിരി കൊറ- ച്ച് രണ്ട് മിൻറ്റ് നടക്കണോട്ടോ അങ്ങനെ ഉം- അമ്മ ആഹ് ഒണ്ടൊണ്ട്. ഇപ്പൊ സൗജന്യ യാത്രയല്ലേ?
കേറീന്യോ?
ഇല്ല ഹ് പോയില്ല പോയില്ല. ഇനി പോണം അങ്ങനെയങ്ങ് പൊറത്തേക്ക് എറങ്ങാറില്ലേ.
ആഹ് പ്പൊ ഫ്രീയല്ലേ എറ എറങ്ങിയോല് പൈസ പിന്നെ എത്രേലും വാങ്ങുമ്പോളേ ചെലവാവുള്ളൂ.
റ്റുവണ്ടിക്ക് പൈസ കിട്ടുന്നില്ലെന്നല്ലേ പറേണെ.
ആഹ് അത്ണ്ട്.
ഇപ്പോ എല്ലാരും കെസാർടിസിക്ക് പോണോണ്ടെ. പ്രൈവറ്റക്കെ നഷ്ടത്തിലാ-
ഞങ്ങള ഈ ഏരിയേകൂടെ ഏസാർടിസി രണ്ടെണ്ണം വരണന്ന് പറഞ്ഞ്ക്കണ്
പോയി പോയാരുന്നോ യാത്ര ചെയ്തോ.
ഇല്ലേ പോയിട്ടില്ല ഇതിലെ വരണ് തൊടങ്ങുണള്ളൂ വിടണന്ന് പറഞ്ഞ്ങ്ങനെ നിക്ക്ണ് ണ്ട്.
ആഹ് ഉവ്വ ജോലിക്കെക്കെ പോണയാണോ?
ജോലി ചെറുതായിട്ടുണ്ട്.
ആഹ്... അപ്പ രാവിലെ ഇപ്പൊ ഇപ്പ തന്നെ പന്ത്രണ്ടായി അപ്പൊ വെളുപ്പിനെണീക്കണ്ടെ-
ഓ ണ്ട്ണ്ട്ണ്ട് ഒമ്പണിയാവുമ്പോ പോണം ന്ന് നേരത്തെ പോണം നാളെ-
ആ ആണ്ട്ട് എപ്പൊ വരും.
എപ്പോ വരു വെച്ചാല് ഒരു മീറ്റിംങ് വേറണ്ട് ആ കഴിഞ്ഞ് വൈകുന്നേരം എന്തായാലാകും.
ആഹ് ഉവ്വവ്വാ അപ്പൊ പിള്ളേറെ കാര്യൊക്കെ-
അവര് സ്കൂള് പോവല്ലേ.
ആഹ് അല്ല അവര് വരുമ്പോ ചായേം കാര്യങ്ങളെക്കെ-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
ആഹ് അവര് സ്കൂൾ ബസിനാണോ-
ആഹ് സ്കുൾ ബസ്സില
ഉം ഉം ഉം
പ്പ പി എം എ വൈ ഇന്റെ വീടൊക്കെണ്ടല്ലോ അയ്ന്റെ ഗ്രാമസഭണ്ട്
ആഹ് ഉവ്വവ്വവ്വ
അവിടാ ലിസ്റ്റക്കെ വന്നില്ലേ?
ആഹ് വന്ന് വന്ന് ആഹ് വന്ന് വന്ന് ഉംഹ് പിന്നെ സ്വന്തക്കാർറെക്കെടുത്ത് പോവാറില്ലേ ഞായറായ്റ്റോസം?
ഇല്ല ഇൻക്കുബ്ടുന്ന് വല്ലാതെ പൊറത്താറങ്ങൂല്ല ആറാഴ്ചാണെങ്കി ഇവ്ടുത്തെ പണിട്ക്കാണ്ടാവും.
കൊച്ചെണീറ്റോ?
പിന്നെ ഹസ്ബൻഡ്ണ്ടാവുംബോലെ അ അമ്മായേളട്ക്കൊക്കെ പോവും വന്നാൽ
ആഹ് ഓക്കേ ഓക്കേ അവിടെ കൊച്ചെണീറ്റെന്നോള്ളു ഒച്ചകേക്കണ്ടല്ലോ?
ഇല്ലില്ല ഇവിടെ ചെറിയേത് ഇല്ല എട്ട് വയസ്സ് അയിന്
ആണോ ആഹ് ആഹ് ആഹ്
നക്ക വൽതായാലും മുത്രയ്ക്കപ്പം ഒന്ന് മുത്രയപ്പിച്ച് കടക്കണം നേരം വൈക്യാലേ പറ്റുള്ളൂ
ആഹ് ഉവ്വ ഉവ്വാ അഹ്ആഹ്
അവിടെങ്ങനെ മുത്രയ്ക്കലൊക്കെ നിന്ന്ക്ക്ണോ?
ഇല്ല ഞങ്ങള് രാത്രി മാത്രം പാമ്പറ് ഇടീക്കും.
ആഹ് ആഹ് അ ആഹ്
രാത്രി മാത്രട്ടോ ഒറങ്ങുമ്പം മാത്രം. ഇല്ലെ നമ്മളെട കെണീക്കുവാണെങ്കില് അല്ലെങ്കി നമ്മടെ ബെഡേലാവല്ലോന്ന് കരുതി ഞങ്ങളെണീക്കും. പകലൊക്കെ അല്ലാണ്ട് ടോയ്ളറ്റി പൊക്കോളും. ആഹ് ഇട്ടോളൂ ഇട്ടോളും ഞാൻ പറയും ബേട്ട ഒക്കെ നനയൂട്ടോ എന്നൊക്കെ പറയുമ്പോ അങ്ങിട്ടോളും.
മാറ്റാനായിക്ണ്.
ആഹ്. ഇച്ചിരൂടെ നേരത്തെ ആക്കണം തോന്നുണൂല്ലേ ഇതൊക്കെ മാറ്റാൻ.
ആഹ് അത് മാറ്റീനീ പിന്നെ മയയ്തപ്പൊ പിന്നീ അതേ മായ്രി മെൽ മുത്രയ്ക്കലൊ
ഉംഹ് പിന്നെ അയ് ഇപ്പ തന്നെ അയിന് കുഞ്ഞി പിള്ളോരെയൊക്കെ നേരത്തെ പഠിപ്പിക്കോര്. പേരൻസേ
ആഹ് ആഹ്. ക്ഷെ പ്പം ഇപ്പ കുട്ടിയേള് പ റ്റേ പറഞ്ഞേ കേക്കാതാണ്. അപ്പോ ഓൽ ഓലെ സൗ സൗകര്യത്തിനങ്ങനെ നിന്നൊട്ക്കാണെ.
ആഹ് അതെ അതെ
ഇപ്പത്തെ കുട്ടിയേളൊക്കെ അങ്ങനെ കേട് കേടര്നെ
ആഹ് ഉം ആഹ് ന്നാ കെടന്നോന്നാ
ആഹ് സെരി ഇന്നാല് ട്ടോ ആഹ് ശെരി